ഹലോ ആ കേക്ക്ണ്ടല്ലോ
ആ എന്തൊക്കെവർത്താനോ ആ സുഖാണ് ആ എ ഹലോ എന്തൊക്കെ വർത്താനോ
ആ ഹലോ
കേക്കണില്ലേ നല്ല വർത്താനാണ് സുഖാണ് പിന്നെന്താ ഭക്ഷണൊക്കെ കഴിച്ചാ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
ഏനോമ്പാണ് ഇവടെ
ആണോ എനിക്ക് നോമ്പില്ല
ഏ ഇവിടെ നോമ്പ
ആ
പിന്നവ് വീട്ടില് മൂന്ന് മക്കള്ണ്ട് ഉമ്മണ്ട് ഭർത്താവ്ണ്ട് അത്രാളാ പിന്നെ മൂന്ന് മക്കള് കേക്കണില്ലേ
ഇല്ല ഒക്കെ കേക്കള്ളാ
ഇപ്പൊ കേക്ണ്ടാ
ആ ഇപ്പൊ കൊഴപ്പമല്ല ക്ലിയർ ആള്ളൂ അടക്ക് കട്ടാവുന്നണ്ട്
എന്താ റിയിഞ്ചോക്കെ ഉണ്ടല്ലോ ഇ വിടാ എന്താന്ന അറിയിലനി
ആ എന്തേലും നിച്ചല്ല അതായിരിക്കും
ആ നെറ്റ് നല്ലം വേണം കോളിയ്യാന്
ആ
ഭർത്താവിന് എന്താ പണി
ഞാൻ പഠിക്യാ
പഠിക്കാ ആഹ ബർത്താവോ
ഭർത്താവില്ല
ഇല്ല ഓക്കേ ആഹ
ഇങ്ങടയാ
എന്റെ കല്യാണം കഴിഞ്ഞുകണു കുട്ടിയാൾ ഉണ്ട് മൂന്നാളുണ്ട്
ആ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളു
ആഹ ഓക്കേ
ആ യാത്രക്കൊ ചെയ്യാ ഇഷ്ട്ടാണോ
ആഹ യാത്രൊക്കെ ചെയ്യാ നല്ല ഇഷ്ടാ.
അവിടേക്കെ പോയിട്ടുണ്ട്? ആഹ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആഹ ഞാന് ഇങ്ങനെ ഊട്ടി പോയിട്ടുണ്ട് മൈസൂര് പോയിട്ടുണ്ട് പിന്നാ... ഹൈദരാബാദ് പോയിട്ടുണ്ട് ആഹ ഫാമിലി ആായിട്ട് ഭർത്താവും ഉണ്ടാവും കുട്ടിളും അങ്ങനെ പോയത്.
ആഹ പൂത്തൂട്ടി എത്രെ ലാ
മൂത്താള് ഓംബീല ഒമ്പത്
ആഹആ
ഒരാള് ഒമ്പത് ഒരാള് ഏഴ് ഒരാള് മൂന്ന്
ആഹ ഹഹ
ആ ങ്‌ ഹാ പഠിക്കാനൊന്നും കൊഴപ്പില്ല ഉഷാറാണ്
ആഹ
ആഹ പിന്നെ വീട്ടില് ആരൊക്കെുണ്ട്
ഉമ്മി വാപ്പി അനിയത്തിയും ക്കാക്കയും
ആഹ
ആഹ ലാസ്റ്റ് അവസാനമായിട്ട് എങ്ങോട്ടാ പോയത് യാത്ര
അവസാനായിട്ട് ഞങ്ങള് കോഴിക്കോടെ പോയത് കോഴിക്കോടല്ല കുഴപ്പൊന്നുല്ല ങ്ങളോട ഹൈലറ്റ് മാള് പോയതോ
ആ എനിക്ക് കോഴിക്കോട് പോവാൻ ഭയങ്കര താ പക്ഷേ ഇതാരെട്ടും പോയിട്ടില്ല
ആഹ കോഴിക്കോട് ബീച്ച് അങ്ങനെ
ആഹ പഠിക്കാനായിട്ട് എനിക്ക് കോഴിക്കോട് പോണം
ആഹ ആഹ
ഉ
അങ്ങനെലാ ഇയാളോടാരെ എവിടെകാ പൊയ്ക്ണത് എവിടെയെല്ലാം പോയിക്കു ണ് ടൂറ്
ഹലോ
ഹലോ എവിടക്കല്ലാ യാത്ര പോയിക്കണ്
അത് നെറ്റിന്റെ പ്രശ്നയിരിക്കും എന്റെൽ നെറ്റ്ണ്ട് ഇങ്ങള്തീൽ നെറ്റിന്റെ പ്രശ്നയിരിക്കും
ആഹ എവിടെല്ലാ യാത്ര പോയിട്ടുണ്ട്
തന്നെ മൈസൂര് ഊട്ടി കൊടക്കനാല് അങ്ങന്നെങ്ങനെ
ഏ ക്ലാസ്സിലൊക്കെ എങ്ങനെ പഠിക്കുവോ
പഠിക്കുന്നു വെച്ചാൽ ഭയങ്കര പഠിത്തന്നു ഇല്ല
ആഹഹ രണ്ടാളൊക്കെല്ലേ ചങ്ങായിമാരോ ചങ്ങാഴ്ച്ചി ളൊക്കല്ലേ
ചെങ്ങായമാര് ഒരുപാടുണ്ട്
ഏ പിന്നെന്താ വീട്ടിലൊക്കെ ന്താ സുഖല്ലേ
സുഖം, നിങ്ങള്, എറ്റ, ജോലി, ചെയതാ-
ഏ
ജോലിയുണ്ടോ
ഇല്ല ഞാൻ വീട്ടുപണിയാ പ്ലസ്ടു വരെ പഠിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞു വീട്ടില ജോലി. വീട്ടില പണിയാ ജോലിക്കൊന്നും പോണില്ല പിന്നെന്താ ഹലോ, കേക്ക്ണില്ല്യേ
ഹലോ
ആ കേക്ക്ണില്ല എടക്ക് റേഞ്ച് പോവണ്ട്ലേ ആ അത് നല്ല റേഞ്ച് ഇള്ള സ്ഥലൊക്കെ വേണം അപ്പളാ നമ്മക്ക് കോൾ ചെയ്യാനൊരു ത് കിട്ടൊള്ളൂ
ആ നിക്കട്ടെ എന്ന ഞാൻ നിക്കട്ടെ
ആ പിന്നെ ആരൊക്കെ ണ്ട് അനിയന് അങ്ങനെക്കെ ണ്ടോ
ഹലോ
അനിയന്മാര് അനിയത്തിയാള്അങ്ങനെക്കാരങ്കിലും ണ്ടോ
അനിയത്തി തക്കായം
അനിയത്തി ഇക്കാക്കയും ആ
ഉം നിങ്ങക്കോ
എനിക്കൊ അനിയത്തിണ്ട് രണ്ട് അനിയമാരുണ്ട്. അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു ആ ഞാനാ മൂത്തത്
ആ ഈ എടക്ക് കയ്ഞ്ഞള്ളോ
ഏ
അനിയത്തിടെ കല്യാണം ഈയടക്കാണോ കയിഞ്ഞെ
അനിയത്തിന് കല്യാണം കഴിഞ്ഞ് ഓക്കൊരു പ്പൊരുകുട്ടിണ്ട്.
ആണോ
അനിയമാര് രണ്ടാളും കല്യാണം കയ്ച്ചിട്ടില്ല
ആ
ആ എന്താ എവിടെഇങ്ങൾദ് അന്റെ വീട് അന്റെ സ്ഥലം എവിടെ
ഉം, എന്റെറണാകുളം.
എറണാകുളം, ആ
നിങ്ങടെ യോ
ഞാൻ എറണാകുളത്ത്ക്കൊക്കെ ഞാൻ വന്നിക്ക്ണ്
ആ നിങ്ങടെയൊ
എന്റത് പരപ്പനങ്ങാടിയാ
ഉം വയനാട് അല്ലാ കോഴിക്കോട് അതെവിടെയാ
അല്ല മലപ്പുറം
മലപ്പുറാണോ
മലപ്പുറം ഭാഗത്ത് പരപ്പനങ്ങാടി
ആ
ആ, ഭാഗാ
ഉം ഉം മ്മ് മ്മ് ഭർത്താവിനെന്താ, ജോലി, ആ അതുമ്മി, ഉണ്ടാക്കി
ഉമ്മിണ്ട് അടുക്കളയിലൊക്കെ കേറുവോ ആള്
ഇല്ല അങ്ങനെ കേറൂല്ല.
ആ
ഹ ഉമ്മി ജോലിക്കോണ്ട് അപ്പൊ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി
ആഹ് എന്താ എന്ത് പണിയുള്ളാതാ ഉമ്മാക്ക്?
അത് ഇവിടെ അടുത്ത് ബില്ലിങ്ങില് ബില്ലിങ് ബില്ല് ചെയ്യാൻ
ആഹ് ആഹ് അങ്ങനെല്ലേ ഓ.
ആഹ്.
പിന്നെ എന്താ ഉച്ചക്കൊക്കെ എന്താണ് ഭക്ഷണം?
നോക്കിട്ടില്ല
ആഹ് അടുക്കളേ കേറിട്ടില്ലാന്നാണല്ലോ പറഞ്ഞത് രാവിലെ എന്താ കഴിച്ചേ?
അപ്പോം കടലേം കഴിച്ചു
ഏഹ്
അപ്പോം കടലേം കഴിച്ചു
അപ്പോം കടലക്കറിയും ഓ
ഭർത്താവിനു എന്താ ജോലി?
ഭർത്താവ് മരുന്ന് ഷോപ്പിലാ
ചേ
ആഹ് അല്ല ഭർത്താവ് പത്ത് വരെ പോയിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ മരുന്ന് ഷോപ്പില് നിന്ന് പഠിച്ചതാ.
ആഹ് അപ്പൊ ഇനി ലൈസൻസ് വേണ്ടേ
ആഹ് ഇൽ ഇല്യ ലൈസൻസ് ഇല്യ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോന്നുല്ല. ഭർത്താവിന്റെ സ്നേഹിതൻ ഡോക്ടറാണ് അപ്പൊ അങ്ങനെ കടല് അവിടെ അങ്ങാടി തന്നെ നിക്കാ
ആര് ഡോക്ടറ്
സ്നേഹിതൻ ചങ്ങായി.
ഓ എനിക്ക് ഭാഷ ക്ലിക്കാവണില്ല സ്നേഹിതൻ സ്നേഹിതൻ ചങ്ങാതി ആഹ് ഞാൻ കൂട്ടുകാര് കൂട്ടാകാരെന്നാ പറയാണെ
ആഹ് കൂട്ട് സോറി ഞങ്ങള് മലപ്പുറം ഭാഷയ
എനിക്കിഷ്ടപ്പെട്ടു ആആ.
അപ്പൊ അങ്ങനെ അവര കടായതോണ്ടേ അങ്ങനെ അവര് നിക്കാണ് ആരെങ്കിലൊക്കെ നോക്ക നോക്കാവന്നാ പ്രശ്നാ
ആഹ്
ആഹ് പിന്നെ സർട്ടിഫിക്കറ്റ് വേറെ ആൾടെ വെച്ചക്കണേ അവിടെ കടയില്
ആഹ് വേറെ ആളടെ ഇണ്ടല്ലേ
ആഹ് അപ്പൊ പിന്നെ വല്ലാതെ പ്രശ്നല്ല ആഹ്
ഞാൻ ചിലപ്പോ ബീ ഫാമിന് പോവാലോ എന്നൊരു കാര്യത്തിനുണ്ട് അതാ ഞാൻ വെക്കം മെഡിക്കൽ ഷോപ്പിൽ നിക്കുണ്ണൂന്ന് പറഞ്ഞപ്പോ ചോദിച്ചത്
മെഡിക്കൽ ഷോപ്പ് മരുന്നിന്റെ ഷോപ്പൊക്കെ എപ്പഴും ഉണ്ടാവും കാരണം
ആഹ് അപ്പൊ നമുക്ക് നമ്മുടെ പേരിൽ ലൈസൻസ് ഇട്ടിട്ടാണല്ലും വേറെ ആൾക്ക് കൊടു താ നമുക്ക് പൈസ കിട്ടൂലോ
ആഹ് അതന്ന. പൈസ കാശ് കിട്ടും സർട്ടിഫിക്കറ്റ് ഇപ്പ ഇവിടെ അടില് കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ കാശ് കൊടുക്കണം അവർ ആഹ് പൈസ അയച്ച് കൊടുക്കൊക്കെ വേണം അവരുടെത് വേറെ ആൾതാണ്.
ആഹ് അപ്പൊ അങ്ങനെ എളുപ്പാണ് വീട്ടിലിരന്നാൽ മതി നമ്മള് ഒരു ലൈസൻസ് നമുക്ക് പഠിച്ചതാക്കി. എടുത്തിട്ട് പക്ഷെ കെമിസ്ട്രി ആണ് ഫുള്ള് അപ്പൊ അത് കുറച്ച് പാടാ.
ആഹ്
നിങ്ങള് എന്താ പഠിച്ചേ
ഞാന് ഹോ ഹ്യുമാനിറ്റീസാ പഠിച്ചത് ആഹ് ഞാൻ പ്ലസ് ടു വരെ പോ ഫുള്ളാക്കി ല്ല പ്ലസ് ടു പിന്നെ ഞാന് കല്യാണം കഴിഞ്ഞു
ആ എപ്പഴായിരുന്നു ഇപ്പൊ കല്യാണം
കല്യാണം രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞ്ക്ക്ണ്.
ആ
ഉം
ആ എൻ്റെ ഉമ്മീടെ നേരത്തെ കയിഞ്ഞെ
ആഹ
ഉമ്മീയും പ്ലസ് ടു പടിച്ചുണ്ടിന്നപ്പോഴായിരുന്ന
ആഹ ആഹ് അങ്ങനെ
ആഹ
എഴഞ്ചതും നേരത്തെ കഴിഞ്ഞ പ്ലസ് ടു ഇഴവനാക്കിട്ടില്ലോ പിന്നെ ഞാന് ഇവിടുന്ന് പോയിട്ടില്ല
ആ പോവാൻ ഇതില്ലേ താല്പര്യ ഇല്ലേ
താല്പര്യംല്ലാഞ്ഞിട്ടല്ലായിരുന്നു പിന്നെ ഭർത്താവിന്റെ പാക്ക് പറ്റിയില്ലായിരുന്നു ഇവിട പഠിക്കാൻ പോണതോന്നോ
ആഹ അങ്ങനെ
ഇങ്ങനെ കല്യാണം നോക്കണണ്ടോ പഠിക്കണല്ലേ അതാ നല്ലത് പഠിച്ചു ജോലി നേടിയിട്ടാണ് കല്യാണം കഴിക്കണ നല്ലത്
ആഹ അതെ
ആഹ
എനിക്കിപ്പ അതിനുള്ള പ്രായം പോലും ആയിട്ടില്ല
ആഹ പ്ലസ് ൽ എത്തിട്ടുള്ളൂ പണ്ടൊക്കെ പ്ലസ് ടു പഠിക്കുമ്പോ തന്നെ കല്യാണം കഴിച്ചു വിട്ടേന്
ആഹ് ഇവിടെ പറയാറുണ്ട്
ആഹ എന്നായിക്കോട്ടെ ഞാന് പിന്നെ വിളിക്കണ്ട കേട്ടാ ആഹ എന്നാ ശരി